ഹലോ
ആഹ് പറ
കേൾക്ക്ണ്ടോ
ഓഹ് കേൾക്ക്ന്നുണ്ട്
ആഹ് ന്നിട്ട് എന്തൊക്കെ ണ്ട് പാട്
നല്ല വർത്താനം തന്നെ
ആഹ് ഇന്നെന്താ വൈകീട്ട് ഭക്ഷണൊക്കെ എന്തേന്ന്
ഇന്ന് ഇന്ന് സാദാ ചോറ് പിന്ന ഈ ബീറ്റ്റൂട്ട് ഉപ്പേരി ഒക്കെണ്ട്
ചായുടി കയിഞ്ഞ ഞങ്ങക്ക് മീൻ കിട്ടാനൊക്കെ ഇപ്പൊ പാടാ ഈ ഭാക്ത്തിക്കൊന്നും ഇപ്പ മീൻ കിട്ടണില്ല്യാ ഞങ്ങള് പിന്നെ പാടത്തിന്റെ വക്കത്താണ് പ്പോ ഞങ്ങക്ക് ഒന്നും കൂടി മഴ വെയിലില്ല്യാതെ മഴ പെയ്യാണെ ഞങ്ങക്ക് പാടത്തുന്നന്നെ മീൻ കിട്ടും
ആഹ് ആഹ്
ഈ പൊയമീനൊക്കെ ഇണ്ടാവല്ലോ അതൊക്കെ കിട്ടും ആഹ് അത് പൊയേക്കും പാടത്തീനും കൂടി അടിയില് തോടുണ്ടാവും അവിടുന്ന് ഇങ്ങണ്ട് വള്ളം കേറാനും ഇറങ്ങാനൊക്കെ അപ്പൊ അയിക്കൂടി ഇങ്ങണ്ട് പാടത്തേക്ക് കേറീട്ടേ നമ്മളീ നടക്കണ വരമ്പത്തൊക്കെ ഇണ്ടാവും ചിലപ്പം കണ്ണനൊക്കെ ഇങ്ങനെ കിടന്ന് ചാട്ന്നെ
വരുന്നേക്കും
ആഹ്
ആഹ്
അത് തിന്നാനൊക്കെ രസാണ് പക്ഷെ നമ്മള് നന്നാക്കി കിട്ടാൻ കുറച്ച് പണിയാ മറ്റേ മീൻ നന്നാക്കണാരി പ ഇപ്പൊന്നും കെയ്യൂല
ആഹ് ഹ്
ആഹ് അതാ ഇണ്ടാവ
പിന്നെ കുളിക്കണീനൊക്കെ മുന്നായിട്ടത് നന്നാക്കാനൊക്കെ പറ്റുള്ളൂ മേത്ത്ക്കൊക്കെ നല്ല തൊലി ഇണ്ടാവുല്ലോ തൊലി തെറിച്ചാലും പിന്നെ ഒരു നല്ലൊരു സ്മെല്ലേക്കേണ്കാരം അപ്പൊ സോപ്പിട്ട് കുളിക്കണ ടൈം ആവുമ്പോ
ആഹ്
ഒക്കെ സെറ്റാക്കാൻ പറ്റൊള്ളത്
ആഹ് വേറെന്താ
പാത്രത്തിലായ തിന്നാ സുഖം അതിന് കൊഴപ്പൊന്നുല്ല
നിങ്ങ എന്തോ എണ്ണകടി എന്തോ ഉണ്ടാക്കണ് ണ്ടോ
എണ്ണക്കടി അങ്ങനെ ഉണ്ടാക്കൂല ഞങ്ങളിങ്ങനെ ഒന്നെങ്കി പഴം അല്ലെങ്കി അവുല് കൊയച്ചത് അല്ലെങ്കി പിന്നെ ചെറുപയറ് മുതരക്ക ഉം വേവിച്ചിട്ട് തേങ്ങയും ശർക്കരൊക്കെ ഇട്ടിട്ട് കൊ ഇതാക്ക ഉം അല്ലാതെ പൊരിക്കടി അങ്ങനെ ഇണ്ടാക്കൂല്ല അത് ഇവിടെ ഹസ്ബന്റിന് ഇഷ്ടല്ല എണ്ണമയം നമ്മളെ വയറ്റിക്കാവണ് വല്യ ഇതെല്ലാന്ന്റിഞ്ഞിട്ട്
ആ ഇങ്ങക്ക് എന്ത് കസവ കഷ്ടം ഇടാനൊക്ക
ഞാാന് ചുരിദാർ ഇടും പിന്നെ എടുത്തൊക്കെ പോവാണെങ്കിൽ അബായ ഇടും ആഹ ആഹ പിന്നെ ഇപ്പോ മോന് എൽ കെ ജിൽ ഉണ്ട്ന്നറഞ്ഞല്ലോ ഓന്റെ സ്കൂൾ ബസ്സ് ഇങ്ങണ്ട് വീട്ട്ക്ക് എത്തൂല. ഒരു ഒരു കിലോമീറ്റർ അപ്പുറം വരേക്കൊള്ളൂ
ആഹ്
അപ്പ എന്തെയ്യും ഇനിക്ക് ഞാന് സ്കൂട്ടി ഓടിക്കും അപ്പൊ അപ്പ നമ്മള് വീട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങട്ട് പോവാൻ പറ്റൂലല്ലോ അപ്പൊ എന്തെയ്യും വേഗം അയിന്റെ മേലെ ഒരു അബായ ഇടുത്തിട്ട്കാണ്ട് അണ്ടെറങ്ങും
ആഹ് ആഹ് ഹ
അതുപോലെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ അത്യാവശ്യങ്ങൾക്കൊക്കെ പെട്ടന്ന് പോകണ്ട ആവശ്യവുമ്പോ വേഗം അബായ എടുത്തിടും
ആഹ വണ്ടി ഓട്ടോ
ആഹ വണ്ടി ഓട്ടും സ്കൂട്ടി ഓടിക്കും മറ്റേത് ആദ്യൊക്കെ നല്ല പേഡ്യേയ്ന്ന് ലൈസൻസ് എടുക്ക്‌ണ ആ ടൈമിലൊക്കെ മക്കള് പറഞ്ഞ് മൂത്ത മോൾക്ക് രണ്ടുംണ്ട് കാറുംണ്ട് സ്കൂട്ടിം ഉണ്ട് അപ്പോള് പറഞ്ഞ് രണ്ടുടുത്തോളി ഉമ്മാന്ന് അന്ന് ഞാൻ ഇതേമാതിരി മോന് സംസാരിക്കാൻ കുറച്ച് പ്രയാസേന്ന് അപ്പൊ ഓനെ അംഗനവാടി കൊണ്ടാക്കണെങ്കിലും വണ്ടിന്മേ കൊണ്ടാക്കണം കൊറച്ച് നടക്കണ്ട് അയിനും വേണ്ടി ഓളക്കൊണ്ട് വീട്ട്ന്ന് ആദ്യം ഉന്തി ഉന്തി പഠിച്ചതാ അതാ ഞാൻ പറഞ്ഞ് കാറൊക്കെ ഇടുത്തിട്ട് ഞാൻ റോട്ടുമക്ക്‌ ഒന്നും ഇറങ്ങൂല്ല ഇനിക്ക് റോട്ടുമക്ക് പോവാൻ പേടിയാണ് എന്നൊക്ക പറഞ്ഞിട്ട് പിന്നെ കാറിന് കൊടുത്തീല, ബൈക്ക് മാത്രം പോയിട്ട് പഠിച്ചീന്റെ ശേഷം പിന്നെ പോയി ചേർന്നിട്ട് എട്ടിട്ട് പഠിച്ചിട്ട് പോയി ലൈസൻസ് എടുത്തതാണ് അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഏ
പോളിയോ
പോളിയോ ഒക്കെ കൊടുക്കലുണ്ട്
ആഹ ഇനി അവിടെ പറഞ്ഞാ പോരേ സംസാരിരിക്ക സംസാരിക്കല് കുറവവാണ്
അല്ല സംസാരി ക്കാന്ന് പറഞ്ഞാലേ ചെറിയ വാക്കുകളൊക്കെ പറയും ഉമ്മ ഉപ്പ കാക്ക ചായ അങ്ങനെയൊക്കെ പറയും പറയാൻ പറ്റാത്ത കൊഴപ്പല്ല ഒര് സെന്റൻസാക്കിക്കാണ്ട് ഇങ്ങട്ട് പറീല നീട്ടി പറീല ആഹ്
ത്തെല്ലോള്ളൂ
ആഹ് കേൾവിക്കും കുഴപ്പല്ല്യ നമ്മളെന്തേലും പറഞ്ഞാലത് കേട്ട്ട്ട് ചെയ്യും
ചെറിയ കുട്ടിയല്ലേ
ആഹ് ഇൻക്ക് മൂത്ത മക്കളൊക്കെ ചെറ്പ്പത്തിലേ സംസാരിച്ചപ്പളെ ഇവനിങ്ങനെ സംസാരിക്കാതായ ഇപ്പൊര് പേടി അപ്പൊ ഡോക്ടറേ കാണിച്ച് അപ്പോ ഡോക്ടറ് പറഞ്ഞ് കുട്ടിക്ക് ഈ രണ്ട് കുഴപ്പല്ല്യ ഈ രണ്ട് കൊഴപ്പണ്ടെങ്കി പേടിക്കേണ്ടതൊള്ളൂ ചെല കുട്ടികൾ നേരത്തെ സംസാരിക്കും ചെലൊര് കുറെ വൈകീട്ട് സംസാരിക്കും അത് ഞമ്മള് നോക്കണ്ട അവരെ സമപ്രായക്കാരായിട്ട് അംഗനവാടില് അങ്ങനൊക്കെ കൊണ്ടാക്കി കൊട്ത്തിട്ട് കുട്ട്യേളായിട്ട് എടപഴക്യാണ്ട് ശരിയായിക്കൊള്ളുന്നറഞ്ഞ്
ആഹ് ആഹ്
അപ്പതിന് വേണ്ടി ട്ടാണ് ഞാൻ സ്കൂട്ടി പഠിച്ചത് അതും വീട്ട്ന്ന് മക്കള് പുടിച്ചിട്ടും ഉന്തീട്ടും ഒക്കെ പഠിപ്പിച്ച് തന്നാദ്യം ഇന്നട്ട് പോയിട്ട് എട്ടിട്ട് പഠിച്ചിട്ട് പോയി ലൈസൻസ്ട്ത്ത് അപ്പൊ ആ ധൈര്യത്തിൽ പഠിഞ്ഞ്ക്ക്ണ്ന്ന്ള്ള ധൈര്യത്തില് പോയതാണ് അപ്പൊ അവിടെ ചെന്ന പ്പൊ ഓലെറ്ഞ്ഞ് എട്ടിടണെങ്ങ് സ്കൂട്ടി പറ്റൂല ബൈക്ക് വാണം ആണ്ങ്ങള് ഓടി ക്ക്ണ മതിരിത്തെ ബൈക്ക്മ്മലാണോലോ എട്ട്ടാ ആഹ് കേൾക്ക്ണില്ലേ
ഓഹ് കേക്ക്ന്ന്ണ്ട് എന്താ സ്റ്റെക്കായി പോയല്ലോ
ഏഹ് ഇൻക്ക് കേക്ക്ണ്ടല്ലോ ഞാന്ങ്ങനെ പറയ്ണ്ട് ഇങ്ങള് കേക്ക്ണ്ടേച്ചിട്ട്
ആഹ് ഞാൻ വിചാരിച്ച് എല്ലാ എടക്ക്കെടക്ക് ചെലോല് വിളിക്കുമ്പോ സ്റ്റെക്കായി പോവല്ണ്ട് ഞാൻ അടിച്ചാഞ്ഞിട്ടേക്കും വിചാരിച്ചു ആഹ്
അങ്ങനെ അവ്ടെ ചെന്നപ്പളെ ഓല്റ്ഞ്ഞ് സ്കൂട്ടി പറ്റൂല ബൈക്ക്മ്മല് എട്ട്ടാന്ന്റ്ഞ്ഞ് ആണ്ങ്ങളൊക്കെ കൊണ്ടോണേ
ആഹ്
ഉം ഇന്നെട്ട് അതിമ്മലും കേറി പഠിച്ച് ഇപ്പൊ സത്യം പറഞ്ഞാ അതായിട്ട് എല്ലോട്ത്തും പോവും ഇപ്പൊ വീട്ട്ക്കാണെങ്കിലും ടൗണ്ക്ക് പോണങ്കിലൊക്കെ പോവും അപ്പൊ റോട്ട്മ്മക്കൊക്കെ എറങ്ങി ശീലായി അപ്പം മക്കള് ഇങ്ങനെ പറയും ഇല്ല്യ ഇപ്പ ഇല്ല ഇപ്പ ഞമ്മള് ചെറിയ റോട്ട്മ്മെ ഓടിക്കുമ്പളാണ് ഇതില്ലാത്തെ ഇപ്പൊ റോഡൊക്കെ ഹൈവേം വീതി ക്കെള്ളതായൊണ്ടേ വല്യ കൊഴപ്പല്ല്യാതെ പോവും ആഹ് അപ്പത് ഇങ്ങനെ ശീലായി അപ്പൊ മക്കളിപ്പങ്ങനെ പറിം ഇപ്പൊ എങ്ങനെണ്ട്മ്മാ അന്ന് പറഞ്ഞിലേ രണ്ടുകൂടിട്ക്കാന് ഇട്ത്തെച്ചീന്നെങ്ങ്പ്പോ അതേറ്റും പോയിക്കൂടായിനൊ നിങ്ങക്ക്
ഉ
ഞാൻ പറിം ഇഞ്ഞ് പോവും ഞാൻ ഇട്ക്കും ഇതേമാതിരി ഇബടെ വീട് ട്ട്ന്നാണ്ട് എറങ്ങാനൊരു ചാൻസ് ഇല്ല അതാണ് ഇമ്മ ഇങ്ങനെ കേട്ക്ക്ണ കാരണേ നമ് ഇത് പഠിക്കാൻ പോവാനും മാണല്ലോ കൊറച്ചോര് ടൈമ് ആഹ് അപ്പയിന് റെഡിയാവുമ്പോ ഞാൻ പോയിട്ക്കും നോക്കിക്കൊളിന്നറ്ഞ്ഞിട്ട് ഓലെ വെല്ലുവിളിക്കും മൂത്ത മൊള്ക്ക് രണ്ടുണ്ട് ഓള് കാറും സ്കൂട്ടിയും ലൈസൻസ്ട്ത്ത്ക്ക്ണ് പക്ഷെ ഓടിക്കാതെ നമ്മള് ലൈസൻസ് ഇട്ത്തെച്ചിട്ടും കാര്യല്ല പിന്നെ ഒരു ടച്ച്ണ്ടാവൂല ഓള്പ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് ചേർന്ന് രണ്ടാമത്തെ വർഷാ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തായി ഉം ആഹ് അപ്പ അങ്ങനെയൊക്കെ പോവ്ണ്ട്
ആഹ്
ഇങ്ങളെ വിശേഷം പറഞ്ഞോളി ഞാനിങ്ങനെ നീട്ടി പറഞ്ഞ് ഇങ്ങനെ പോവ്ണ്ട്
കല്ല്യാണൊക്കെ
ഇല്ല കല്യാണം നോക്കല് തൊടങ്ങിട്ടില്ല കാരണം ഓലേലിപ്പം ഇല്ലല്ല്യ നെഴ്സിങ്ങിന് പഠിക്കല്ല ഇപ്പ ഓൾ പർണ്ക്ക്ണ് പഠിച്ചിട്ട് എന്തെലും ഒര് ജോലിക്ക് ഇങ്ങെട്ട് കേറട്ടെ ഇന്നെട്ട് നോക്കിയാ മതിട്ടാന്ന് പറിം
അങ്ങനെ നോക്കിയാലെ വെരു ഒള്ളു അല്ലാതെ അങ്ങനെ വെരൂലാ കല്യാണം
അല്ല ഞമ്മെൾ ഇങ്ങനെ നോക്കാ അല്ല ഞമ്മളിപ്പോ നോക്ക്ണ്ട്ന്ന് ഇള്ളെത് നമ്മെൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞ് തൊടങ്ങിയാൽ ആരെങ്കിലൊക്കെ ഇങ്ങനെ പർണെയ്ക്കും അല്ലാതെ അങ്ങനെ ഏഹ് എഹ് അങ്ങനെ ഒന്നും വെര്‌ലാ ഇങ്ങളെ അയുടെക്കെ അങ്ങനെ ഇണ്ടാവും ലെ
ഞങ്ങള ഇവടൊക്കെ ഇങ്ങനെ ബ്രോക്കെർന്മാര് ഇങ്ങനെ വെര്ലെയിനി അതായെത് പർഞ്ഞതാണോന്ന് അറീല്ലട്ടോ
ബ്രോക്കെർമാരൊക്കെ വെരും നമ്മെൾ കല്യാണം നോക്ക്ണ്ട്ന്ന് എങ്ങനെലും ഒരാളോട് പറഞ്ഞാ മതിയെല്ലോ
കല്യാണം ഇള്ളതെന്നെ അർഞ്ഞില്ലെയ്നി
പിന്നെ എങ്ങനെ എത്തി ഏഹ് ഞാനൊക്കെ പ്ലസ് ടൂൽ പഠിക്കുമ്പോ കല്യാണം കെഴ്ഞ്ഞ്ക്ക്ണ് ഇന്നെട്ട് ഇബെടെ കല്യാണം കെഴ്ഞ്ഞു ഇബെടെ വന്നീന്റെഷാണ് പിന്നെ പ്ലസ് ടുത്തെ പരീക്ഷയെന്നെ കംപ്ലീറ്റ് ആക്കിട്ട് ഇള്ളെത് പരീ ക്ഷന്റെ മുന്നെ കല്യാണം കെഴ്ഞ്ഞ്ക്ക്ണ് ഇപ്പ ആഹ് ഏഹ് മക്കളൊക്കെ ഇണ്ടപ്പ അങ്ങനെ സമ്മെയ്ക്ക്ണ് ഇപ്പ ഓലൊക്കെ പഠിച്ച് ജോലി കിട്ടട്ടെന്ന് പർണ് കാണ്ട് അങ്ങനെ
ആഹ് ഇപ്പ എല്ലാ മക്കെളും അങ്ങെൻ തെന്നെ
ആഹ്
പഠിച്ച് ജോലിയൊക്കെ കിട്ടിട്ടാണ്
ഇന്റെ മൂത്ത രണ്ട് മക്കളും ഏകദേശം മൂന്ന് വയസിന്റെ വിത്യാസൊള്ളു. ഒരാൾ ഇപ്പൊ പ്ലസ് ടുന് എത്തിക്ക്ണ് രണ്ടാമത്തെ ആൾ
ആഹ് ഓക്ക് എത്ര ആയി വയസ്സ്? മൂത്തോക്ക്?
മൂത്തോൾക്ക് ഇര്‌വെത് കെഴ്ഞ്ഞ് ഇപ്പോ
ഇര്‌വെത് കഴിഞ്ഞ് ലെ ഇര്‌വെ
ഉം ഇല്ല ഇര്‌വതാമത്തെ വയസ്സാണ് ഇര്‌വീക്ക് ഇണ്ട് കട്ന്ന്ട്ടൊള്ളു
ആഹ് ഇര്‌വതാമത്തെ വയസ്സ്
ഞാൻ പറയാ കുട്ടിയാൾ പഠിപ്പ് കയ്യട്ടെ ജോലി കിട്ടട്ടേന്ന് പറിയിമ്പം വയസ്സ് കൂടിയാലും പിന്നെ വെര്ന ആൾക്കാർക്ക് പറ്റാതാവും അങ്ങനിം ഇണ്ടാവും ഉം ഞാൻ പറ പറിം ഞങ്ങെൾ തട്ട് ഇല്ലാത്ത വീടാണ് അപ്പോ ഞാൻ പറിയാ ഇഞ്ഞ്
ആഹ് അതെ അതെ അഹ് വാണം
ഇഞ്ഞി ഈ മഴാണ്ട് കഴിഞ്ഞാൽ ഒന്ന് മേലെക്ക് രണ്ട് റൂമ് ഇട്ക്കെണംന്ന് വിചാരി ക്ക്ണ്ട് അത് കഴിഞ്ഞിന്റെഷം നോക്കെല് തൊടങ്ങണം അല്ലാതെ ഇപ്പ ഓലെ പഠിപ്പ് പഠിപ്പ് കയ്യട്ടേന്ന് വിചാരിച്ച് കാത്ത്
ഇല്ല ഇല്ല വയസ്സ് ഒര് പാടാകും. പിന്നെ മുപ്പെത് വയസ്സായ ഡെലിവെറിക്കും ബുദ്ധിമുട്ടാവും
ആഹ് ഞമ്മെൾ ഞാന് പറിയാ കല്യാണ ഒക്കെ ആവുമ്പോ ഒന്ന് ഇഞ്ഞ് ഇപ്പ ഓല് ഒര് മരൊക്കളൊക്കെ വെരാണെങ്കി ഒര് റൂമ് എക്സ്ട്രാ വാണ്ടി വെരോല്ലോ ഇത് ഇപ്പോ താഴെ മൂന്ന് ബെഡ്റൂമൊള്ളു. ഒന്നിൽ ഇപ്പ ഇമ്മണ്ടാവും ഒന്നിൽ ഞങ്ങളും ഇണ്ടാവും. പിന്നെ ബാക്കിള്ള കുട്ടിയാളൊക്കെ കൂടി ഒന്നിലും ആണ്. അപ്പ അഹ് പോരല്ലോ
ആഹ് അഹ് പോരാ
അപ്പ മേലെക്കൊര് റണ്ട് റൂമ് എങ്ങനെ ഇപ്രാവശ്യത്തെ മഴ ക കെഴ്ഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇട്ക്കാൻ നോക്കണം
ആഹ് ആഹ്
ആഹ് അതിന്റെത് ഒര് വിധായാൽ നോ കല്യാണം നോക്കി തൊട്ങ്ങണം മറ്റേത് ഇവെൾത് കഴിയുമ്പോത്തിന് അട് ത്താളും റെഡിയാവും അല്ലെങ്കി പിന്നെ രണ്ടാൾതും കൂടി ഒര്മിച്ച് നോക്കെണ്ടിയെരും മറ്റോൾ ഇപ്പം പ്ലസ് ടുനായി
പ്ലസ് ടുനായി മറ്റോളും പ്ലസ് ടുൽ എത്തിലെ
മറ്റോള് പ്ലസ് ടുന് പതിനേഴ് വയസ്സാവ്ണ് മൂത്താൾ പ്ലസ് ടു കെഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർഷായി പ്ലസ് ടു കെഴ്ഞ്ഞിട്ട് രണ്ടാമത്തെ വർഷായി
മറ്റോക്ക് പിന്നെ ഇര്‌വെയ് വെയ്സ്റ്റൊക്കെ ആയിട്ട് നോക്കിയാ മതി
അഹ് ആഹ് ഡിഗ്രിക്ക് പോവാതെ ഓൾ മറ്റേ എൻട്രൻസ് എക്സാം എഴുതി കാണ്ടെയ് അങ്ങനെ എൽ ബി എസ് വഴി നെസ് സിംഗിന് കേറിയെതാ
ആഹ് ആഹ് ഇപ്പൊ പതിനേഴും പതിനെട്ടൊന്നും ഒന്നും അല്ല ഇപ്പളങ്ങൾത് അറിയുന്നത് എനിക്കിപ്പൊ ഇരുവത്തിനാല് വയസ്സാ
തന്നെ എത്ര വയസ്സില കല്യാണം കയിഞ്ഞ്
കല്യാണം പത്തൊമ്പതാമത്തെ വയസ്സില് കല്യാണം പത്തൊമ്പത് തില് കഴിഞ്ഞ് മോള്ണ്ടായത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സില്
ഞങ്ങൾതൊക്കെ പതിനെട്ട് തെകയ്ണീന്റെ മുന്നെ കല്യാണം കഴിഞ്ഞ്ക്ക്ണ്
അപ്പളാ മോള്ണ്ടായി ഞാൻന്റെ കല്യാണം പ്ലസ് ടു കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞേരാണ് ഇണ്ടായെ ഞാന് ഒരു ആഹ് ഏഴ് മാസൊക്കെ പഠിച്ചീന് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് കുറച്ച് ഒരു നാലഞ്ചു മാസം കഴിഞ്ഞേരം ഏഴ്‌ മാസൊക്കെ പഠിച്ചീ അങ്ങനെ ഒരു കൊല്ലം പോയിനി പിന്നെ അഞ്ചാറ് മാസം ആവൂലേ കല്യാണം ഇണ്ടാവാൻ അപ്പൊ ഒരു കൊല്ലം പോവോല്ലോ
ഞങ്ങൾത് പ്ലസ് ടു എത്തുമ്പൊ തന്നെ പയിനെട്ട് തെകഞ്ഞിട്ടില്ല. പിന്നെ അയിന്റെ എടീല്ണ്ടായിന്നല്ലോ ഒര് മാരേജ് സർട്ടിഫിക്കറ്റ് ഇണ്ടാക്കണം പയിനെട്ട് തെകയാത്തോർക്ക്ന്ന് പറഞ്ഞിട്ട് പയിനെട്ട് കയിഞ്ഞിട്ടെ പാടുള്ളൂ ന്നൊക്കെ അപ്പളാണ് അതൊക്കെ നോക്കിയത് അപ്പോ ഏതോ വർഷം നോക്കിയപ്പോ ആ വർഷത്തിന്റെ മുന്നെള്ളോരാണെങ്ങി ഓല് ൽക്ക് ഇണ്ടാക്കണ്ടന്നൊക്കെ പറഞ്ഞ് ഇന്നാ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കാം
ആയിക്കോട്ടെ